എവിടെ
ഇവിടെണ്ടേ ജവിടേജന്ന് വിളിച്ചാറങ്ങാന് പോയതാണോ അന്റെ പിന്നെ ഒരു അഡ്രസ്സും ഇല്ലല്ലോ
ഞാൻ എന്റെ ഡ്രസ്സല്ല ഇല്ലാത്ത
ഏഹ് നമ്മള് നമുക്ക് ചെറിയൊരു പ്രൊജക്ട് കേറി വർക്കിന്റെ ചെറിയൊരു പ്രൊജക്ട് കേറിയ വൈലങ്ങനെ പോയി എന്തായി അമ്മളെ കാര്യന്തായി വണ്ടിന്റെ കാര്യന്തായി
വണ്ടിന്റെ കാര്യം ഞാൻ വേ ന്താച്ചാ കൂട്ടാനോട് സംസാരിച്ച്ക്ക്ണ് അപ്പൊ ഓൻ നോക്കിട്ട് പറയാന്നാ പർഞ്ഞേ
ഹേ ഓന് വണ്ടികച്ചോടക്കാരനാ ഓമ് ഹേ എന്താ ഞാനേ ഒരു സംഭവംണ്ടായടാ
എന്തേയ്‌
ഹേ ഹ്
ഞാ വിളിച്ചിനെ ഞാ വിളി ഞാൻ വിളിച്ചപ്പോ അന്റെ കൂട്ട്ന്നാരോ ഉമ്മയാന്നാരോ ഇട്ത്തെ തോണ് ഞാ അന്ക് ഒരീസം വിളിച്ചിനി
ഹേ അതെന്താ സംഭവന്നെച്ചാലെ ഇൻ ഫോണ് പോയ്
അന്തേ
ഫോണ് പോയിറഞ്ഞ ഞാനൊരു ട്രിപ്പ് പോയതാണ് ട്രെയിൻല് നമ്മളെ ഇന്ത്യ യിൽവേനെ പറ്റി അൻക്കറീലേ ഞാനൊന്ന് ഫോണ് ജസ്റ്റ് ഒന്ന് കുത്തി കൊട്ത്തതാ കുത്തിക്കൊട്ത്തൊന്ന് തിര്ഞ് നോക്കിപ്പോത്തന്നെ ഫോണ് പോയി
അതെന്തേയ്‌ ഓ ചാടിയോ
ചാട്യതല്ല ആരൊ കൊണ്ടോയി പിന്നെ അയ്നെപ്പറ്റിയൊരു അഡ്രസുല്ല സിമ്മ്
അല്ലേ അല്ലേ ഇജ്ജ് നോക്കണ്ടെ അങ്ങൻത്തെ കാര്യങ്ങളൊക്കെ
അതല്ലേ കോമഡിന്താന്ന് ച്ചാലേ പോന് ത്തു ഫോണ് ഞാന് ജസ്റ്റ് തിര്ഞ്ഞ് ഞാൻ കുത്തി കൊട്ത്ത് തിര്ഞ്ഞ് ഓൻന്താട്ടി ആരൊരാള് ഫോൺ ഇട്ത്ത്ങ്ങാന്
അനാ അന അനക്ക് അനക്കന്റെ കയ്യില് വെച്ച അ അനക്കന്റെ കയ്യില് ഫോണ് വെച്ചാമതേനി അന്നോട് ഞാന് എപ്പളും പറ അന്നോട് എപ്പളും പറല്ണ്ട്
ഞാനെന്താച്ചാ ഞമ്മള്പ്പോ ഫോണ്ൽ തീരെചാർജ് ഞാനെന്താ
അയ്ന് പൊന്നാര ചെങ്ങായെ ഞാൻ പൊന്നാര ചെങ്ങായെ ഞാനന്നെ പൊന്നാര ചങ്ങായെ ഞാൻ അന്നോട് പല പ്രാ ശ്യം പറഞ്ഞിട്ട്ണ്ട് ഇന്നാളിതുപോലല്ലേ അന്റെ പൈസ പോയത്
പൈസന്ന് പോയി വെറും പോക്കന്നൊള്ളു
അയ്ന് അൻക്ക് ശ്രദ്ധല്ല അൻക്ക് നാളെ വാണോ മറ്റന്നാ വാ ണന്നിള്ളെ ചിന്ത അന്കില്ലല്ലോ
എല്ലാരുംപ്പൊ അതാ പറയണതെ
ആ
ഏതായാലും ഇനിയിപ്പോ പുതിയ ഫോണ് നോ
ആനോട് പാത്രം ആന്നോട് പ എത്ര ഉർപ്യ കടം ചോയി ഇച്ച് ജ് തരൂല അന്ക്ക് കൊണ്ടോയി കളയാള്ളത്ണ്ട് പത്ത്റുപ്യ കടം ചോയ് ച്ച അൻഡ
അതോരൊ സാഹചര്യല്ലേ ഇജ്ജ് ഇല്ലാത്ത ടൈമിലക്കെറി ചോദിയിച്ചയാ
ഇല്ലാത്ത സമയത് ഞാൻ ഇണ്ടാവുമ്പോ തന്നെ ജില്ലാ
ഇല്ലാത്ത ടൈമിലാ ഇജ് ചോയിച്ചേ
ഞാൻ ചോയിക്കുമ്പോ അന്റെടുത്ത് ഉണ്ടാവും പക്ഷെ ഇജ്ജ് തരൂല അൻക്ക് തരാൻ മടിയാ ഞാനക്ക് ഞാനക്ക് തിരിച്ച് തിരിച്ച് ഇഞ്ജ് തരുല്ലേ വിചരിച്ചിട്ട്
ഏയ് അങ്ങനത്തെ പ്രശ്നൊന്നും ഞമ്മക്കില്ല
ഞാ ഇന്നാളന്നോട് ചോയിച്ചപ്പോ അൻ്റട്ത് അല്ല ഇജ്ജാ മറ്റ് മറ്റോന് കൊടുത്തും ചെയ്ത്
ഏഹ് അവു ആദ്യം ചോയിച്ചിട്ടിന് അപ്പൊ പിന്നെ അങ്ങ് ഇനി ഓൻ എന്താ പറയ്ണോക്കട്ടേര്തീട്ടാ ഞാൻ പിന്നെ അന്നോട് അന്ന് ഇല്ലാ പർഞ്ഞ്
ഒക്കെ അമ്മളതല്ലെ വേറെ കാണലാണല്ലോ
ആ ഞാ ഓന് ഇജ്ജ് ചോയ് ച്ച്‌ണെയ്ന്റെ ഒരു രണ്ടീസം മുമ്പത്തന്നെ ഓൻ പൈ യിച്ചിനു അയിന് പിന്നെ ഇഞ് പിന്നെ ഓനൊന്നും പറിം ചെയ്തില പിന്നെ പ്പൊ ഇജ് വന്ന് ചോയ്ക്കും ചെയ്തു ഞാപ്പൊ എന്താ കാട്ടയ്തി
ഞാനങ്ങട്ടോ ഓ ഞാൻ ഓനെ വിളിച്ച് നോക്കി അന്റെ ഫോ ക്കാര നമുക്ക് പൈസ തന്നിക്കണോ എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ എണ്ടോട് പറഞ് ഓൻ തന്ന്ക്ക്ണ് ഞാൻ പറഞ്ഞ് ഞാൻ ഞാ ചോയിച്ചിട്ട് എന്ക്ക് തന്നില്ലാന്ന് അന്ക്ക് തരി അന്ക്ക് തരാണ്ട കാരണം ചോദിച്ചേ
അയിലെന്താ ഓൻ പറഞ്ഞ് അയിന് എന്തോ പറഞ്ഞേ
എന്താ ഓന് അനക്കും തരാണ്ടയ്നോ
ഏ
ഓനെ
ആ
ഇജ് ആദ്യം ഓന്റടുത്ന്ന്ന് വാ ഓന് ആറയ്യാ ഓന്റട്ത്ത്ന്ന് വാങ്ങിനോ പൈസ
ഓന് ആദ്യച്ച് പൈസക്കെ തന്നീ നു പിന്നെ ഞാന ഓന് തിരിച്ചു കൊടുത്തു പിന്നെ ഓന് ഇന്നോട് വന്ന് കുടുങ്ങിയ ടൈമില് ചോയിച്ചു അപ്പൊ ഞാന് തരാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് രണ്ടിസ കഴിഞ്ഞിട്ട ഇജ് ചോയി ച്ചത് അന്റടുത്തില്ലാന്ന് ഞാൻ പറഞ്ഞു ഓപ്പ ഏതാലും ചോദിച്ചിക്കല്ലേ
ആ
അങ്ങനെ ജ് തിരിച്ചും മൊബൈല് ഏതെടുക്ക നല്ല എടുക്ക പറയ്
മൊബൈല ഏത അൻക്ക് വണ്ടത് അൻ അൻ അന്റെ മനസ്സില് അന്റെ അന്റെ മനസ്സിലിപ്പോ ഏതാ ഫോണ് അൻ വേണ്ടത്
ഐഫോൺ എടുക്കാന കമ്പം
അലോ ചെരി അതിനുള്ള പൈസ കണ്ടടുത്തിുണ്ടോ അതിന് ഒരുപാട് പൈസ വേണ്ട
അതെ പത്തനാപ്പറുപ്പ്യുള്ളില് കിട്ടോ പൈസ പൈസ പ്രൊജക്റ്റ് ഇ നല്ല പ്രോജക്ട് അടിയാണ് പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തോ അതിന് പൈസക്കണ്ട് കേറി
ഉം സ ഞാ പഴയ ഫോണൊക്കെ വിട്ടേ ഉപക ച്ച
ഉപയോഗിച്ച ഫോണ് ഇപ്പൊ പുതിയത് ഇട്ടാലോ ഒപ്പണ്ടോ ഐഫോണ്
പുതിത് കിട്ടാ കൊർ ച്ച് ആഹ് അത് കിട്ടണ്ട അത് കി പട്ടെന്ന് പോന്നോ
ഏ അയിനിപ്പോ ഫിഫ്റ്റി പ്രോ വരെ ഭാഗ്യശോസ് ഉണ്ടല്ലോ അപ്ഡേറ്റില്
എങ്ങനെ
ഫിഫ്റ്റി പ്രോ വരൊക്കെ ഭഗ്വ വിശ്വാസം ഉണ്ടല്ലോ
ആഹ് ആ ണ്ട്ണ്ട്
ഏ ഫിഫ്റ്റി പോന്റെ മേലക്കല്ല് സിക്സ്റ്റടു എന്ത പാട് പതിുണ്ട് പൈസ റോൾ ചെയ്യണ്ടല്ലോ എവിടുന്നേും നി
ഉം
പിന്നെ അടുത്ത മാസം പ്രജക്റ്റ് കപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പൈ കിട്ടണെ അങ്ങനെ കൊടുക്കല്ലേ അല്ലെങ്കി പിന്നെ ഏ ചായ ഉട്ച്ചേ ചായ അടിച്ചു നല്ല പാൽ ചായ മിച്ചറും തിന്നു
അന്റെ പൊ പടിപ്പും കാര്യം കഴിഞ്ഞോ
പഠിപ്പും കാര്യങ്ങളൊ കഴിഞ്ഞു
ഉം
പഠിക്ക് നോക്കണം ഈ പ്രോജക്റ്റ് ആയിട്ട് നടന്നിട്ടൊന്നും കാര്യല്ല
അന്റെ അമ്മായിന്റെ മോളെ കല്യാണം കയ്ഞോ
ഹേ അതൊക്കെ കയ്ഞോ
ആന്ന്
അതിപ്പോൊ കഴിഞ്ഞ മാസം ഇനിയിപ്പോൊ ഈ മാസത്തെ ലാസ്റ്റ് ആയിട്ടൊരു ഒരു കുടുംബത്തിലൊരു കല്യാണുണ്ട് ഈ മാസം മാസ ലാസ്റ്റ് ആയി
ആ
കുടുംബത്തിലെ കല്യാണുണ്ട് അത്പ്പം ഈ മാസം ലാസ്റ്റാണ് ഇപ്പൊ എന്നാണ് ഇപ്പ
അതര കല്യാണ ആര കല്യാണ
അതിപ്പോ എങ്ങനെയ ഒരു കുടുംബാണ്
അതേക്കാല ഉമ്മ വിളിച്ച്പോ ഫോണ് എന്ത സിമ്മ്ട്ടായിക്കാരാല്ലേ
ആഹ് അ ഇന്റെ ഇടുത്ത്പ്പ ഫോണില്ലേ ഇമ്മാന്റെ ഫോണണിതേ രണ്ട് സിംമിട്ട്ക്കാണ് ഇമ്മൻ്റ സിം സിം മുതിലാണ്
ആഹ് ഞാൻ വിളിക്കുമ്പോ
ഞാപ്പ ആ താൽക്കാലിക പൊന്ന്ൻ കിട്ടിക്കോട്ടേെ എന്തേലുമക്കെ കാട്ടീട്ട് ഇപ്പൊ ഫോൺ നോക്കണ്ട് നല്ലൊരു ഫോണ ഇപ്പോൊ എക്ക ഐഫോൺ എടുക്ക നല്ല കമ്പണ്ട്
ആ ഞാൻ അനക്ക് നാള് വീട്ടിലൊരു പരിപാടി ഉണ്ടായിപ്പോളെ
ഇൻ്റടത്ത് ഉണ്ടായിതിനതായി ഫോണന് അപ്പൊ
ഞാനേ എന്താ കൊറച്ച ദിവസം കൊറച്ച് ദിവസം മുന്നേ വീട്ടിലൊരു പരിപാടി ഉണ്ട ഇപ്പോ അന്റെ കുടീൽച്ച് അന്റെ വീട്ടില് ചോറ് വെച്ച ആളല്ലേ ബിരിയാണി വച്ചാ ആര കി മറ്റന്ന നാലാണ് വേണ്ടിട്ട് വിളിച്ച അപ്പൊ അതൻന്റെ ഉമ്മാണ് എടുത്ത ഫോൺ
ആ
ഉം
അയിനിപ്പ ഇൻ്റടുത്ത് ഫോണില്ലേ ഫോണുണ്ടെങ്കിൽ എളുപ്പ പരിപാടി നട്ക്കാ
പറയാന ഇനിക്ക് ഇജ്ജ് തിരിച്ച് വിളിച്ചിട്ടൂല്ല
ആ ഇമ്മ മറന്നതെക്കരഞ്ഞാൽ ഞാനല്ലേഅ മറന്നതേക്കാരം
എന്താ അന്റെ ലൗവറിന്റെക്കെ വർത്താന എന്താ
ലൗ വറ് ണ്ടെങ്കിലെ ള്ളല്ലോ വർത്താനം ചോദിച്ചാ പറ്റ
രി ഇന്നാള് ന്നോട് പറഞ്ഞിട്ടില്ലേ ഞ്ഞോ
അല്ല അന്റെ വർത്താനം പ്പോ എന്തൊക്കെ
ഇന്റെ ത്താ അങ്ങനെ പോണ് അന്റെ പ്രറേ അന്റെ പ്രേമം കാര്യം എന്തായി
ഏ ഞ ഞമ്മക്ക് പ്രമംന്നുല്ല ചെങ്ങായി ഏ ഞമ്മക്ക് പ്രമംന്നുല്ല പ്രേമൊക്കെ വണ്ടി വലിയാണ്
വണ്ടി വലി ഒന്നുല്ല ച്ച്ണേ ഇൻക്കോ തോണേ ഉമ്മ ഫോണന്റെ പി ടി ച്ച് വച്ചതാണോ ആ കാരണം കൊണ്ട് ഉമ്മ ഫോൺ പിടിച്ചു വ ച്ചതാണോ
ഫോണ് പൊയിക്കാണേ ഫോണ് പൊയ്ക്ണ് ഉ ഇപ്പൊ വേറെ ഫോണ് നോക്കേണ്ടി വരും
നോക്കിയൊക്ക് പൈസണ്ടങ്കി
തയ്സ് സമാനല്ലെ പ്രൊജക്റ്റ് എന്റെ ഒരു നാപ്പർപ്യ കയ്യില് തടഞ്ഞക്കണു അത് ചെിലവവുമ്പോത്തേും ഫോൺ എടുക്കണം ഏ ഞാൻ അങ്ങനെ നോക്കിക്കാ ഗൂഗിള ഫോണിന്റെ തിനെപറ്റിയ നോക്കക്ക അപ്പൊ ഗെയിമിങ്ങിന് പറ്റിയ ഫോണ് ഇ ഐക്കാണ് നല്ലത് പിന്നെ ഇപ്പോ ക്യാമറക്കും പിന്നെ നമ്മള് സ്റ്റാൻഡേർഡിനും പറ്റിയ ഫോൺപ്പ ഐ ഫോൺണ് ഇ പച്ച് മനസ്സിലായത്
നോക്കിയോക്ക് എന്താ ച്ചാല്
ഉം അനക്ക്പ്പോ അന്റെ ടുത്ത് പോ ഏതാ ഫോണില്ലേ
എന്റെ ട്ത്ത് സാധാ ഒരു ഫോൺ
ഏ
നമ്മൾ പൈസ നമ്മള പൈസക്കാരന്നല്ലല്ലേ ഇജ്ജല്ലേ പൈസക്കാരം
ഓ പിന്നെ നമ്മളെ നമ്മളെ സ്കില്ല വച്ചങ്ങാന് ഇണ്ടാക്കണ പൈസയാണ്
എങ്ങനെ വെച്ചാലോ എന്റെ അടുത്ത് പൈസണ്ടല്ലോ ഞാൻ കട ചോദിച്ച് പ്പോ അനക്ക് തരാൻ വേണ്ടി മ റ്റെള്ളൽ ക്ക് ഇജ്ജ് വേഗാണ്ട് കൊടുക്കല്ലോ
ജാ വർത്താനം പറല്ലേ ട്ടോ നമ്മളബന്ധം നിക്കും ഇജാവർത്താനം പറാ നി ക്കല്ലേ
ന്നാലും ജ് തെരൂലാ പറഞ്ഞോണ്ട് ഞാൻ അന്നോട്ള്ള ബന്ധം നിർത്തിയിട്ടില്ല ഞാൻ അനക്ക് ഇടക്ക് വിളിക്കണ്ടല്ലോ
ആ അതാണ് ഇജ്ജ് നമ്മള ബന്ധം കളയര്ത്
കാണ്ടേ
പക്ഷ ഒന്നാമതെ പേടിയതാണ് പൈസ കൊടുത്ത കഴിഞ്ഞാല് പേടിയതാണ് നമ്മള് ബന്ധം നി ഓർക്കൊന്നില്ലേ
അതോണ്ട ജിംഷേ തരാത്തേ ഉസ്മാൻ
ഞാനിപൈന് അങ്ങനെ ആർക്കും വല്ലാതെ കൊടുക്കല്ല ഇല്ലില്ല പേടിയാണ് നമുക്ക് അനുഭവം കൊണ്ട് പറയണ് അനുഭവുണ്ട് നമ്മളെ പല ബന്ധങ്ങളും നമ്മളെ പല ബന്ധങ്ങളും പൈസായിട്ട്- പോയതാണ്
നാട്ടില് ഏതാള്ളേ കടണ്ടോ
നാട്ടില് നല്ല കട പെരുന്തലെണ്ണ കൂടെ ഒക്കെ ഉണ്ട് അതി കൂടെ പോയേക്കണം പെരുന്തലണ്ണ മഞ്ചേരിയൊക്കെ ഉണ്ട്
ഉം അന്വേഷിച്ചു നോക്ക് അല്ല നോക്കിട്ട് എടുത്തോണ്ടു
ജ്ജനെ ഇടക്കൊള്ളു സെക്കൻ്ആയി എടുക്കുമ്പോ തന്നെ നല്ലോ നോക്കണം നോക്കണം
ആഹ് നോക്കികണ്ടി
ഉം ഞാൻ എന്തായാലുന്ന വിളിച്ചാ
ആഹ ആയി ക്കോട്ടായിക്കോട്ടെ
ഉം ന്ന ശരി